ഹലോ
ഹെലോ നമസ്കാരം
ആഹ് പിന്നെ എന്തൊക്കെടാ വർത്താനം
സുഖമാണ് സഹോദരാ
ആഹ് ഓക്കെ ഞാനെ അന്നാേടൊരു കാര്യം ചോയ്ക്കാംവാണ്ടിങ്ങെനെ വിൾച്ചേന്നു ഞാനന്റേത്ത്ക്ക് അന്ന് വന്ന സമയത്ത് എന്റെ വീട്ട്ലൊരു ഫുഡ്ഡ്ണ്ടാക്കീലേ ഒരു മട്ടം ബിര്യാണി ഓ സത്യം പറയാലോ വിഷയം സാധനേന്നു അപ്പോ ആരാത്ണ്ടാ ക്ക്യേനി അതറിയാം വാണ്ടീട്ടേ ഒരുസം ഞാ എപ്പഴും ചോയ്ക്കണം കെര്തും അന്നോട്
അത് ഇണ്ടാക്ക്യെത് ഇന്റെ അനിയത്ത്യാണ് ഏഹ് ഏഹ് അവള് ഇണ്ടാക്ക്ന്ന ആഹാരം എല്ലാവർക്കും ഇഷ്ടാണ്ന്ന് പറയാറ്ണ്ട്
ഓഹ് എന്തായാലും സംഭവടി പൊള്യായ്ക്കുണു
ഉം ഉം അവള് ആഹ് ബിര്യാണി മാത്രല്ല വേറൊക്കെ പലെ ടൈപ്പ് ആഹാരങ്ങള് ഇണ്ടാക്കാറ്ണ്ട് അതില് പെട്ടതാണ് ഈ മട്ടന്റെ പുലാവ്ണ്ടല്ലോ
മട്ടൻന്റെ പുലാവെ ഹലീമ് പോലെ അങ്ങെനേണോ
ഹലീമല്ല അമ്മെള് ഏഹ് ആഹ് പുലാവ്ന്ന് പർഞ്ഞാല് ഒര് ടൈപ്പ് റൈസാണ് നമ്മളീ ഉം ന്താ പറയാ ഇന്ത്യാ രാജ്യത്തിന്റെ നോർത്ത് ഭാഗ്ത്ത് മുകൾ ഭാഗത്തൊക്കെ പോയാേക്ക്യാല് അവിട്ത്തെ ആൾക്കാര് പ്രധാനപ്പെട്ട ആഹാരാണ് ഈ നെയ്ച്ചോറ്ന്ന് പർഞ്ഞ്
ആഹ് നെയ്ച്ചോറ് ആഹ് മൻസ്സ്ലായി നമ്മളവ്ടെ വെള്ളച്ചോർനകരവ്ടെ കോമണായ്ട്ടും അത്ണ്ടാവാെല്ലോ
ഉം അപ്പോ നെയ്ച്ചോർന്റെ ആടിന്റെ ഒരു ഒരു ഏം ഒര് കൂട്ടാണ് ഈ പുലാവ്ന്ന് പർഞ്ഞാല്
പുലാവ്‌ലേ അതെങ്ങെനെ ഇണ്ടാക്കണംന്നറിയോ ഞാൻ ഇതെരേയ്ട്ട് കെഴ്ച്ചോക്കീല്ലാ ഒരു ജെസ്റ്റ് അറീണെ പോലെ
ഉം അതന്നെ കൃത്യമായ്ട്ട് എനിക്കങ്ങട്ട് അറിയില്ല ന്നാലും എന്റെ അനിയത്തി ഇണ്ടാ ക്ക്യാ ആ ഒര് ഓർമ്മ വെച്ച് പറയണംന്ന്ണ്ടെങ്കില് ആദ്യം നമ്മള് സാധാര്ണ ചോറൊക്കെ ഊറ്റ്ണ പോലെ ഈ
ആഹ് ആഹ് ആഹ്
അത് വേവിയ്ക്ക ഈ വേവിയ്ക്ക്ന്ന അതേ സമയത്ത് തന്നെ നമ്മള് സപ്പ്റേറ്റാെരു കുക്കർല് ഈ ആടിറച്ചിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാെർച്ച് മസാലകള് ഉള്ളീ തക്കാളി അതുപോലെ പുലാവ്ന്റെ കാെർച്ച് ഒരു മസാലെന്റെ ഒര് കിറ്റ്ണ്ട് പ്പ അതിലിപ്പോ ഏഹ് പട്ടകള് രണ്ട് മൂന്ന് പട്ടണ്ട് അതേപോലെ കൊട്ടനാരങ്ങ ഇതെല്ലാം മിക്സെയ്തിട്ടുള്ളൊര് മസാലയാണ്
ആഹ്
ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ആവി കേറ്റി എടുക്കും അപ്പ ഈ മസാല സെറ്റായി വെര്മ്പ തന്നെ നമ്ക്കെന്തെയ്യാം പറ്റും ഈ റൈസില് ഈ മസാല മിക്സ് ഏഹ് ചേർത്ത് കൊടുക്കാം പറ്റും
എല്ലാം കൂടി ചേർന്നരുമ്പ തന്നെ നല്ലൊരു സ്വാദുള്ള ഒരു ഭക്ഷണയിട്ട് നമുക്ക് കിട്ടും
ഉം പക്ഷെ ഞാൻ എന്തായിട്ട് ഇണ്ടാക്കിയോക്കിയില്ല ഇച്ച അതേപോലെ എന്താണ് ഏറ്റവും ഒരു ആവിശ്യം സുഖായിട്ടും പിന്നെ അതുപോലെ ഭയങ്കര ടേസ്റ്റായിട്ടും ഉമ്മാന്റെ ഒരു ഫുഡ്‌നിക്ക് തോന്നിക്കണ് മധുഹൂത്ത് ഇല്ലേ ഈ ഹോട്ടല് കാണ മധുഹൂത്തി ഉമ്മര മധുഹൂത്തി ഉണ്ടാക്ക കല്ല്യാണൊക്കെ ടൈം ഇല്ലെങ്കില് ഇമ്മ ഒരു മധുഹൂത്ണ്ടാകി തെരും. ഓഹ് അടിപൊളിയാണ് സാധനം ആയത് നമുക്കാഹ് ഒന്നും വേണ്ട ആവശ്യല്ല ആ ചോറും ചോറന്നെ വെർതെ വെയ്ക്കും അത്രീ ഫേവറ്ല്ലെ റെയ്സകാരം. ഭയങ്കര ടേസ്റ്റ
ഉം ഉം മധ്ഹൂത്ത് എനിക്കൊന്ന് ട്രൈ യ്യണംന്ന്ണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇല്ല ഇല്ല ട്രൈ യ്തിട്ടില്ല. വേണംന്നുണ്ട്. ഏമ് എൻക്കിഷ്ടള്ളെ ഏതാന്ന് ഓയ്ച്ചാല് നമ്മള് ആഹ് ആഹ് റൈസിന്റെ പേര് ഞാ മറന്ന്. ന്താ പറയാ?
ഹരിറൈസാണ്.
ബുഹാരി അല്ല
ഏഹ് ന്ന്.
നമ്മള് അറബ്യാളെ എടെലൊക്കെ കോമൺ ആയിട്ട് യൂസ്യ്യുന്ന ഒരു എമ് അവര്ടെ സുർബേനി അല്ല ഏകദേശം സുർബേനി ടൈപ്പ് ടച്ച് ണ്ട്. ആഹ് പോട്ടെ അതം അതെ ഞാന് മാസ്കറ്റ്ലായ്രുന്നു ഏകദേശം ഒര് എട്ട് എട്ട് പത്ത് വർഷയിട്ട് അപ്പൊ അവട്ത്തെ അറബികൾ ഇങ്ങനെ നോമ്പ്തൊറന്റെ ടൈമ് ഒക്കെ ആകുമ്പോഴ്തേയ്ക് ഈ ഫുഡ് കാര്യങ്ങളൊക്കെ സപ്ലെ യ്യൽണ്ടല്ലോ.
ഓഹ് അങ്ങനെ ഒമാനിയാളെ ഫുഡ ഓരെ അവുട്ത്തെ ഒതന്റിക് ടേസ്റ്റല്ള്ള ഫുഡ് ആയിരിന്നു അപ്പോ ഒന്നുകൂടി ഉഷാറാവും. ഓലെ മെയിൻ ഹൈലൈറ്റള് അമ്മള വടെ അറബിക് ഫുഡ് ഫേയ്മസ് ആണെന്ന്ണ്ടെങ്കിലും അയ്ന്റെ ഒറിജിൻസ് ഒക്കെ അവ്ടന്നാണല്ലോ വെര്നെ അപ്പൊ അതിന്റെ ല്ലൊരു മാറ്റം എന്തായാലും ണ്ടാവും.
നമ്മളെ ഈ മന്തിയൊക്കെ കോഴിക്കോട് ആദ്യായ്ട്ട് കൊണ്ടോര്ന്നത് ഈ അറബ് അറബിക് കൾച്ചർ അല്ലേ?
ആഹ് അറബിക് കൾച്ചർ സത്യം അങ്ങൻത്തെ ഒരുപാട് ഫുഡ് ഒക്കെ അങ്ങൻത്തന്നെ. ഉമ്മാന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ ഉമ്മ ആ
ആഹ് ഉമ്മ ഉമ്മാന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് അർനാല് പുട്ടും അതേപോലെ കടലക്കറിം നമുക്ക് ഇനി കേരള ഫുഡ് ഒന്ന് എക്സ്പ്ലോർ യ്യാ കേരള ഫുഡിനെ പറ്റി കൊർച്ച്
ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരള ഫുഡ് അറിയുമ്പോ ആ പത്തിരി കോഴിക്കറി അയിനി കേരള ഫുഡാണെന്ന് അറിയില്ല പത്തിരി കോഴിക്കറി.
ഓക്കെ അതേപോലെ പൊറോട്ട നമ്മള് എട് ത്ത് പറയണ്ട സംഭവാണ് അമ്മള് ഈ കേരളം വിട്ട് ഉം കേരളം വിട്ട് എങ്ങട്ട് പോയാലും ഇവടെ അടിക്കണ പൊറോട്ടന്റെ അത്ര ടേസ്റ്റ് വേറെ എവ്ടാ അടിച്ച് കിട്ടൂല.
സത്യം പിന്നെ അത് മാത്രല്ല ആ ആ എന്താ അതിന് എന്താ പറയാ അയ്ന്റെ ഒരു വിശ്വാസം ണ്ടാവുല്ലോ അയ്ന്റെ ആ വൃത്തിം ഒക്കെ കൂടി ഒക്കെ നോക്കാണെങ്കിലും അമ്മളവ്ടെ പൊറത്തേക്കാട് പോയി കഴിഞ്ഞാല് അതങ്ങ് റെഡി ആവൂലെ? ഏ നിയിപ്പോ ഫുഡിനിപ്പൊ പ്രിപ്പറേഷൻ കാണുമ്പോ എത്ര രസംണ്ട് നോക്കാണെ ന്ന്ണ്ടെങ്കിലും ഞാനന് പ്പോ അജ്മീർക്കൊക്കെ പോയക്കെ അടുപ്പിച്ച് ഇഷ്ടംപോലെ ഹോട്ടലുകൾണ്ട് എന്താ പറയാ അവിടെങ്ങനെ പൊരി ച്ചു വെക്കണ കബാബ ആണെങ്കിലും ചിക്കന ഒക്കെ കണ്ട കെയ്ക്കാതോന്നും പക്ഷെ എന്താ ച്ചാല് ആ ടൗണന്നെ അത്യാവശ്യം നല്ല പൊടി ണ്ട് ന്ന്ട്ട് ബര ഇതൊന്ന് ആ ജസ്റ്റ് ആ ഫുഡ് ഒന്ന് ങ്ങനെന്ന് മൂടി വെച്ചിട്ട് കൂടില്ല ങ്ങനെ തൊറന്ന് വെച്ച്ക്ക. അങ്ങനാണോക്ക് കഴിക്കാ തോന്നുല്ല അപ്പൊ അമ്മളെ കേരള ക്കെ വെച്ചു നോക്കുമ്പോ അമ്മളെ കേരളം ദയ ഭയങ്കര ബെറ്ററാ ണ് നമുക്ക് കഴിക്കാനും തോന്നും. നല്ല ഇതേപോലെ നല്ല ഹൈജിനിക്ക് നോക്ക്ണ സ്ഥലങ്ങളുണ്ട് പുറത്ത്. അങ്ങെനെല്ല, ഞാൻ ഒരു കോമണായില്ല കാര്യം പറഞ്ഞതാ. സ്ട്രീറ്റ് ഫുഡ് കളി ലെയ്
സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ പിന്നെ വേറെരുകാര്യം നമ്മൾ ശ്രദ്ധിക്കെണ്ടെന്താച്ചാല് കേരളത്തി ത്തിലുള്ള ആൾക്കാര് പുറം സംസ്ഥാനങ്ങളിലോട്ട് പോയാല് അവിടെയുള്ള ആഹാരങ്ങളൊന്നും അവർക്കങ്ങനെ പൊതുവേ ഇഷ് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ അവിടുന്ന് കേരളത്തിൽ. അവിട്ത്തെ ആൾക്കാര് പുറം സംസ്ഥാനത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഭക്ഷണം കേരളത്തിലാ. കാരണം അവര് ഇവിടെ വന്നിട്ട്ണ്ട് ന്നുണ്ടെങ്കിൽ ഒറപ്പായിട്ടും. അവർക്ക് ഇഷ്ടപ്പെടും. അവര അനുഭവത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കുറെ ആൾക്കാര്, ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കേരളത്തിലെ പേറാട്ട കേരള ത്തിലെ പപ്സ് അതൊക്കെന്നറഞ്ഞാല് അവർക്ക് അത്രക്കും രുചി ഇഷ്ടപ്പെട്ട സംഭം നമ്മൾ പക്ഷേ അപ്പർത്ത് അങ്ങട്ട് പോയിട്ട് അവരെ വട ഫൗറുള്ളതാ ഒരിക്കലും പറയൂല.
സത്യം ഞാന്.. ആകെ എനിക്ക് പ്പേ.. ഞാനിപ്പോ.. അജ്മീർ, ഡൽഹിയാപാത്ത്ക്ക് പോയക്കെ എനിക്ക് നിസാമുദ്ദീൻ, നഗർല്ണ്ടല്ലോ. ഡൽഹി സ്ട്രീറ്റില് അവിടെ ഇതേപോലെ, ഫുഡിനായിട്ട് ഒരു ഏരിയണ്ട്, അവിടുന്ന്പ്പെന്താ. അവിട്ന്നെരു ചിക്കന്റെരു ഒരു കബാബ് കഴിച്ചിരുന്നു. ഒരു കെർച്ച് അത്യാവശ്യം കുഴപ്പില്ലാത്ത ഒരു ഹോട്ടെൽന്ന കഴിച്ചെത് വാ ല്ലിന്നൊന്നും കഴിക്കാനിന്നില്ല. അതെനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടീന്നു. അത് പെർത്ത്ക്കേയിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫുഡ്ന്ന് പറയാന്പ്പേ, അതന്നെയ്ക്കാരണ്ടാവ. പിന്നെ ഒരുപാട് സ്വീറ്റേൾണ്ട്ട്ടേ അജ്മീർന്നൊക്കെട്ട്ണ മുട് ഠായെള് അതൊക്കെ ഭയങ്കരഇഷ്ടാണ് അത് പിന്നെ ഇതെയിറ്റ് കമ്പെയറ് ചെയ്യെണ്ട ആവിശ്യല്ലല്ലേ. ഫുഡ് വേറെ ഇത് വേറെണല്ലൊ
ഉം ഉം ഓരോ നാട്ടിലും, ഉം, മാസ്റ്റർ. പീസായിട്ട് നമുക്ക് പറയാനുണ്ടാവും. ഇപ്പൊ, ഉദാഹരണത്തിന് ഞാന്. കെർച്ച് മുംമ്പ്. നമ്മളെ സ്ഥാപനത്തിന്റെ ഭാഗായിട്ട് അ് പിന്നെ ആസാമിലോട്ട്. പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ, ഇന്റേൺഷിപ്പായിറ്റ്, അപ്പൊ. ആസാമില്.. ഫുഡ് നമ്മൾ നോക്കുമ്പേ, അവിട്ത്തെ മെയിൻ. പലഹാരംന്ന് പറയുന്നത്. ഉം മിഷ്ടീന്ന് പറയും മിഷ്ടി ന്നാണ് അയിന് പറയാ ഒരു മധുരള്ളെരാഹാരം.
നഷ്ട്ട് ഓ
ഉം എന്ത് പരിപാടി കല്യാണവട്ടെ അതല്ല അവളെ ആരെങ്കിലും മരണപ്പെട്ടതാവട്ടെ. എന്തെങ്കിലും ഫംഗ്ഷൻ ണ്ടാവട്ടെ അവെര് ഫസ് റ്റ് സെർവ്വെയ്യുന്ന സാധനം മധുരള്ള ഒരയ്റ്റായിരിക്കും. ഒരു പായസം ടൈപ്പ് സാനം അപ്പൊ ഈ പായസം ടൈപ്പ് സാനം നമ്മള് പാത്രത്തിലെഴിച്ച് കഴിഞ്ഞാല് അത് നമ്മള് ഒരാ രണ്ട് മിനിറ്റിനുള്ളിൽ അത് കുടിച്ച് തീർക്കണം കുടിച്ചു തീർത്താലും ഒടനെ അവരടുത്ത് അഹ് അടുത്തത് കോമഡിയാണ് ഈ മധുരള്ള സാധനം കഴി ച്ച ഉടനെ അവര് അടുത്ത അരിയാ ആഹാരാണ് നമ്മള സാധാ ചോറാണ് നമ്മളെ പ്ലേറ്റീ കൊണ്ടെന്നിടുന്നത്
മധുരകഴിച്ച ഉടനെ നമ്മക്കെക്കെ മത്തുടിച്ചിട്ടൊന്നും കഴിക്കാൻ തന്നൂലപ്പേ
കഴിക്കാൻ തോന്നൂല പക്ഷെ ഇവര് കെർച്ച് സെർവെയ്യെള്ളൂ കെർച്ച് സെർവൈത് കഴിഞ്ഞാല് പിന്നെ ആ പ്ലേറ്റ് കഴികാൻ പോലും സമ്മയ്ക്കാതെ അതിന്റെ മീതക്കൂടെ ചോറും, കറിയും, സംഭവങ്ങളൊക്കെ പിന്നെ ലാസ്റ്റെക്കെ കഴിഞ്ഞിട്ടൊരു ഒര് പിന്നെ എന്താപറയാ ഗുലാബ് ജാമുനും അതിന്റെ ചുറ്റും തൈരും
ഗുലാബ് ജാമുല് അ എന്ത് കോമ്പിനേഷെനാണല്ലേ ഗുലാബ് ജാമുൻ തൈരും
ഉം എന്താ അറിയില്ല
ഈ ചോറ് കറിന്നറയുമ്പോ എങ്ങെനത്തെ കറിയൊക്കെ എങ്ങെനത്തെ സ്റ്റൈലാണ്.
കറി അവരതൊരു വേറെ ടൈപ്പ് മസാലടണം ക്ക് അത്ര കണ്ട് പിടിക്കൂല നമ്മള കേരള ടൈപ്പ് അല്ല മീൻസ് ഏ കൂടുതൽ എരിവും ഒന്നക്ക് കൂടുതൽ എരിവായിരിക്കും അല്ലെങ്കില് കൂടുതൽ മസാല ഒക്കെ ഉം ഉം ഉം
അതേപോലെ വേറെ വെററ്റി ഫുഡുകൾ എതൊക്കെയാണ് അസമത്തെ കഴിച്ചേ
പിന്നെ ഇപ്പോ മാൽപാവാ പറഞ്ഞിട്ട് ഒരു സംഭവുണ്ട്
മാൽപാവ
മാൽപാവാ പറഞ്ഞാല് നമ്മള് നെയ്യപ്പല്ലേ ഈ നെയ്യപ്പ ഇപ്പം തന്നെ വേ അതിന്റെ വേറൊരു വെർഷന ആയിട്ട് വരും അ അവര് ചായക്കടീന്റെ യൂസ് ചെയ്യുന്ന സാധനമാണ് ആ മയ്ദ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു പ്രത്യേക തരം സംഭവം മധുരം തന്നെയാണ് മധുരവും നെയ്യൊക്കെ പാടം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് കേ സംവാഭം പുറമ്പാഗൊക്കെ ഇങ്ങനെ മോരിഞ്ഞിട്ട് എനിക്ക് അവിടെ ആസാമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഫസ്റ്റ് റേറ്റിംങ് കൊടുക്കുക മൽപവയിരിക്കും
മൽപാവ
ഉം കാരണം ഒന്ന് ഒന്ന് എന്താന്ന് വെച്ചാല് നമ്മള രാവിലെ വെറും വൈറ്റിൽ നല്ല വിശന്ന് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നല്ലൊരു സാധനം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിക്കുന്ന ടൈമായിരിക്കും അപ്പോ ഞാന് അവിടുന്ന് ഇനിയിപ്പോ ആ ഒരു കടക്കാരന് ഉണ്ടാക്കണ ടേസ്റ്റ് ആണോ വേറെ സ്ഥലത്ത് പ്പോ പോയച്ചാൽപ്പ അത്രടേസ്റ്റ് ഉണ്ടാവണം എന്നില്ല അത് സബ്ജക്റ്റീവയിരിക്കും അപ്പോ
ഉ
ഞാൻ ആ കടക്ക് നമ്മള അവിടെ അക്ബർബായിന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളിക്കാരന്റെ കടയി എല്ലാ മലയാളീസും വരും കാരണം ഏ അവിടെ നമ്മളെ സ്കൂളിന്റെ ഏരിയയിൽ കുറെേ മലയാളീസിണ്ട് വർക്ക് ചെയ്യുന്നായിട്ട് പല ടൈപ്പ് ആൾക്കാർ അപ്പൊ ഇവരെല്ലാവർക്കും പരിചയള്ള ഇഷ്ടപ്പെട്ട ചായ ട മൂപ്പരുതാണ് കാരണം മൂപ്പര ചായ പ്രത്യേക ടേസ്റ്റ നല്ല കട്ടിക്ക് കുറ ക്ക്യ പാലും
അങ്ങനത്തെ ചായയാണ് ഏറ്റവും ഫേവറേറ്റ്
ഉം നമുക്ക് പിന്നെ ആസാമ പിന്നെ പ്രത്യേകിച്ച് പറയണം അവിടുത്തെ തേയിലപ്പൊടിയാണ് ഇന്ത്യയിൽ തന്നെ ടോപ്പ് വേൾഡില് തന്നെ ടോപ്പ് തേയിലപ്പൊടിൽ ഒന്ന് ഏറ്റവും എണ്ണപ്പെടണം ഉം ആസാമിന്റൊണ്
അവിടെ പ്പൊ അങ്ങനെ കിട്ടും ചെയ്യുംമ്മക്കൊക്കെ കിട്ടണ ചണ്ടിയണ്
ഉം അപ്പൊ ആ സാനവും പിന്നെ ഈ മാൽപവയും അട്ട് കൂട്ടിപിടിച്ച സാറേ
ഓഹ് ഒന്ന് പറയാ നല്ലൊരു ചായ ഇട്ടിയാൽ തന്നെ അന്നത്തെ ദിവസം ഒന്ന് പോസിറ്റീവായി നല്ലൊരു ചായ ഒരു ഉഷാറിലന്ന കിട്ട കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസത്തിൽ മൊത്തത്തിലൊരു എനർജി ഉണ്ടാവും ഇവിടെ കേരളത്തില് ചെലെ ചായളോക്കെ ചിലവരൊക്കെ ഇങ്ങട്ട് ലാഭം കൂട്ടാൻ വേണ്ടിട്ടെ വള്ളം പറന്നിട്ടെെങ്ങട്ട് നീ റ്റി ദേഷ്യം വരൂ ചായ ഉഷാറയ്ല്ലെങ്കിനി ഇത്ര കടി ഉഷാറുണ്ടായിരഞ്ഞാ നമ്മള് വല്ലാ കടിയടുക്കൂല ചായ ഉഷാറാണെന്നുണ്ടെങ്കില് ഒരു രണ്ട മൂന്ന് കടിയൊക്കെ വേണിൽ ചിലപ്പോ എടുക്കും ഇവിടെ ഇപ്പ നിങ്ങള് പറഞ്ഞലെ നല്ല കുറുക്കിയ ചായന്ന് ഇപ്പൊ ഇവിടെ കുറുക്കിയ ചായ കിട്ട ടന്നുണ്ടെങ്കി മറ്റേ ഇറാനി ചായ ഉടുക്കണം അതിനെപ്പ കുറച്ച് കട്ടില്ലത്
അതിന് ഇരുപത് കൊടുത്താലേ സഭവം കൊറച്ച് കുറുക്കത്തെ കിട്ടും അതുകൊണ്ട് ഇരിവ കൊടുത്താലും നഷ്ടല്ല എനിക്കൊ ഈറാനി ചായ ക്ലിക്കവാനും കാരണം അതന്നെയ്നി ആൾക്കാർക്കല്ല കുറുക്കത്തില് ഒരു ചായ കുടിക്കണം തോന്നുമ്പളേ ബാക്കിള്ളെ കടലൊന്നും അത്രേ ചായന്ന് പറയുമ്പോ എങ്ങനെപ്പൊഅയിന്റെ മി